ഹായ് അ ഹായ് സുഖാണോ
അതെ
അവിടെയെന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം
മഴയിണ്ടാ
ആ രാവിലെ ഇണ്ടായിരുന്നു ഇപ്പൊന്ന് തോർന്ന്ക്ക്ണു
ഇപ്പം നല്ല വെയിലല്ലേ
ആണ് അ വെയിലന്നെ രാവിലെ നല്ല മഴയേയിരുന്നു ആ കഴിച്ചു
ഭർത്താവ് അവിടെ എന്താ
ഇല്ല ഞാൻ മാരീഡല്ല
അതെയാ ഭക്ഷണം എന്താ ഇണ്ടാക്കീന്
പുട്ടേരുന്നു പുട്ടും കടലയും
ഞാനും പുട്ടും കടലയു ആക്കീന് ദോശയും കടലയു ആക്കീന് ഒരുമോക്ക് പുട്ട ട്ടും കടലേം വേണം രണ്ടുമോക്ക് ദോശയും കടലേ മതീന്ന് അങ്ങനെ രണ്ട് മോഡലും ആക്കി കുട്ട്യാളെല്ലോ വിദ്യാലയത്തിലേക്ക് പോയി
ആ പോയോ
ആ പോയി ഇപ്പോ ഞ ഒറ്റക്കാ ഉള്ളത് വണ്ടിണ്ട് വണ്ടി വരും
ആ
ഒരാക്ക് വണ്ടി വരും മറ്റേ രണ്ടാള് പോക്കാന്ന്
ആഹ
വേറെ എന്ത ഇല്ല ഞാൻ ഓൺലൈനി ഇങ്ങനെ വർക്ക് ചെയ്യുന്നല്ലാണ്ട് വേറെന്നും ഇല്ല
വേറെ ഒന്നും സ്റ്റിച്ചിങ്ങോ അല്ല കുക്കിങ് അങ്ങനത്തെ ഒന്നും ഇല്ലയ
ഭക്ഷണം ഉണ്ടാക്കൂ ഭക്ഷണ പാചകം ഉണ്ടാക്കില്ലുണ്ട് പാചകം എന്ന് വെച്ചാല് ഇപ്പൊ ഞൻ ഇന്ന് ബിരിയാണി വെക്കന്ന വിചാരിക്കുന്നെകോഴി ഇറ ച്ചി ബിരിയാണി
ആഹ അപ്പൊ കുട്ടി
ഇപ്പോൊ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടികളില് വിദ്യാലയത്തിലേക്ക് പോയി.
ആഹ
ഇനിയിപ്പം വെരുമളത്തേക്കെ എല്ല ഉണ്ടാക്കി വെക്കണം. നിന്റെ കുട്ടികള് വിദ്യാലയത്തിൽ പോയാ?
അല്ല എന്റെ കല്യാണംന്നും കഴഞ്ഞിട്ടില്ല.
ഇല്ല നീ എന്ത് ചെയ്യന്ന്.
ഞാൻ പഠിക്കാണ്.
എന്തിനാ പഠിക്കുന്നത്.
ഇപ്പോ പി ജി ചെയ്യാണ്
അതെയ ആ ആഹ് അങ്ങനെ, ഉമ്മയിലുള്ളേ. എത്രയാണ് കുട്ടികളുള്ളെ? ഉമ്മാക്ക്
ഞങ്ങള് നാല് പേരാണ്.
അതെയ.
ആഹ
നാല് പെണ്ണും ആണു ആയിട്ട് എത്രയാള്.
ആഹമൂന്ന് പെൺകുട്ടികളും ഒര ആൺകുട്ടി.
നീ മൂത്ത മോളാ.
അല്ല ഞാൻ രണ്ടാമത്തെ.
രണ്ടാമത്തെയ മൂത്താള കല്യാണ് കഴിഞ്ഞ, മോൾ തന്നെയാ?
ആ അതെ അതെ.
മൂത്ത മൂക്ക് കുട്ടികളെല്ലാംണ്ടാ.
ആ ഒരു ചെറിയ ഒരു പെൺകുട്ടിയുണ്ട്.
അതെയ അത് നിങ്ങളെ വീട്ടിൽ തന്നെയാ.?
അല്ല ഓലി അവിടെ അളിയന്റെ അവിടെ, ആ അതെ അവിടെ. ആ് ആളി ഇപ്പോ സ്കൂളി പോണ്ട്.
അനിയനെല്ലേ എന്താ ചെയ്യന്ന്.
അനിയൻ എട്ടിലാണ്. എട്ടാം ക്ലാസ് പഠിക്കയാണ്, അനിയത്തിപ്പോ പ്ലസ് ടു.
പ്ലസ് ടു എന്റെ മൂത്ത മോള് പ്ലസ് ടുവിനാണ്.
ആഹ്
രണ്ടാമത്തെ മോള് ഒമ്പതാം ക്ലാസ്സില്, മൂന്നാമത്തെ ഒന്നാം ക്ലാസ്സില്. അങ്ങനെയാണ് എന്താ ഭക്ഷണം ഉച്ചക്ക് ഉണ്ടാക്കുന്നത്! ആ ഭയങ്കര തിര എട്ട് മണി എട്ടേ മുപ്പത് വരെ.
ആഹ
ഭയങ്കരം തിരക്ക പിന്നെ തിരക്ക് കഴിഞ്ഞ് ഒറ്റക്ക് വെറുതൊയിരിക്കും. ഇനിയിപ്പം വീട്ടിലെ പണി ഓരോന്നും എടുക്കണോ അടിച്ചു വരലും നിലം തുടക്കലും, അങ്ങനെ ഓരോ കാര്യങ്ങള് ചെയ്യണം.
വീട്ടില് വേറെ ആരും സഹായിക്കാനൊന്നുല്ലേ?
ഇല്ല. ഇല്ല ഞാൻ ഒറ്റക്ക ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവും, ഭർത്താവ് രാവിലെ കടയിൽ പോയി. ഇനി രാത്രി വരൂ. നിനിക്ക് ഭക്ഷണ ല്ല ഉണ്ടാക്കാൻ അറിയോ? ഭക്ഷണം എല്ലാം ഉണ്ടാക്കാൻ അറിയാം ആഹ. എന്തെല്ലാം ഇണ്ടാക്കാ?
ആഹ അങ്ങനെണ്ട് അതി ഇതൊന്നുമല്ല എന്നാലും.
കടികളെല്ലാം കിട്ടുവല്ല കടികളെല്ലാം ഉണ്ടാക്കാൻറിയില്ലേ എന്റെ മോള്ഈ പ്ലാസ് അ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികളല്ലോ കടികളെല്ലാം ഉണ്ടാക്കും.
ആഹ ദോശ അങ്ങനത്തൊക്കെ ഇണ്ടാക്കും.
ആഹ് എല്ലാ പുതിയ പുതിയ കടികൾ ണ്ടല്ലോ ഇപ്പോ.
എ.
ഇറ്ച്ചി പത്തല് ഒല്ത്തിയോ അഹ് ഒരു. അയ്യോ പിന്നെ വേറെന്തെ? നാട് ഇത് എടയാ? ത്ഏത് വിദ്യാലയത്തിലാ?
ആഹ് കോഴിക്കോടാണ്.
വിദ്യാലയം പഠിക്കുന്നത്.
ആഹ്.
പിന്നെ ഉമ്മ ഭക്ഷണല്ല ഉണ്ടാക്കല്?
അതെ അതെ ഉമ്മണ്ടാക്കും ഞങ്ങള് സഹായിക്കും. കൂടെ വ വേണ്ടതൊക്കെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കൊടുക്ക്
കൊടുക്കൂ അതെ ആഹ് എന്റെ കുട്ടികൾ അങ്ങന്നെ എന എല്ലാം സഹായിച്ച് തരും വൃത്തിയാക്കാനും പാത്രം തേക്കാനും എല്ലാം സഹായിച്ച് തരും.
ആഹ്.
പിന്നെ അലക്കലല്ല ആരാ?
അലക്കാ ഉമ്മയും ഞാനും കൂടി ഒരുമിച്ച് തന്നെ ചെയ്യാ രണ്ടുപേരും കൂടി നിന്ന്. ചെയ്യ അപ്പൊ പെട്ടെന്ന് കഴിയല്ലോ ഇപ്പ ഇപ്പൊ നാട്ടിലില്ല.
അതെയ പെറ്ത്തായിരിക്കുംല്ലേ. ആഹ് കുട്ടി ചങ്ങാതിമാറെല്ലുണ്ടോ?
ആഹ് ഇണ്ട്. അത് അവര് ഉച്ചക്ക് സാധാ ചോറാണ്.
ചോറിന് എന്താ കറി എന്താ മീന്?
ഏ വെത്തളാണ് വെത്തളും മത്തിം ഉണ്ട്. നത്തല് ആഹ് കുഞ്ഞാ മീനില്ലേ കുഞ്ഞൻ മീ
തെല്ല അങ്ങനെ പറയുന്നല്ലേ? നത്തല് കറിവെക്കെ നത്തല് കറിയ പൊര്ച്ചാ നല്ല ട്ടേ രസ
ആഹ് അതെ പിന്നെ കറി പിന്നെ മത്തിയ്ണ്ട് കറി വെക്കാ
ആഹ് മത്തി കറി വെച്ചിട്ട് നത്തല് പൊരിക്കുന്നതാ നല്ല നല്ല രസ പക്ഷേ മത്തിപെരിച്ചാലും നല്ല രസ എന്റെ കുട്ടികൾക്ക് മത്തി പെരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്നലെ അയിലക്കറിയും അയില പൊരിച്ചതാക്കിനി. ആഹ് അയിലക്കറി ഇനിയും ഉണ്ട് ഫ്രിഡ്ജില്.
ആഹ്.
ഞാൻ വിചാരിച്ച് ഇപ്പഴ രാത്രിയോ മറ്റോ എടുക്കാം. ന്തോ എല്ല ആഹ് രാത്രി പത്തലുംഞ്ചുടും. പത്തല് എന്റെ ഭർത്താവ് പത്തല് തിന്ന അല്ലേ ചപ്പാത്തി. അല്ലെങ്കിൽ പുട്ട് അങ്ങനെ എന്തെങ്കിലും ചോറ് തിന്നൂല. കുട്ടിള് പിന്നെ. വൈകുന്നേരം കൊടുത്തനെങ്കി രാത്രി തിന്നൂല അങ്ങനെ കിടക്കൂം പാലാ എന്നെങ്ക ചെറിയ. ഭക്ഷണം കഴിച്ച്.
ആഹ് രാത്രി ഇരുന്ന് പഠിക്കുക്കെ ചെയ്യൂലേ.
പഠിക്കാൻ കെറ്ച്ച് മടിയ ന്റെ ചെറിയ മോ ഭയങ്കര മടിയാ രണ്ടാമത്തെ മോള് പഠ്പ്പിച്ച് കൊടുക്കും പിന്നെ മൂത്ത മോളും. പഠ്പ്പിച്ചു കൊടുക്കാ നിക്കും ഇതന്നെ ടി വി ൽ വൈഫൈ ആയോണ്ട്. ണ്ട് ടി വി ന്റെ മുമ്പി തന്നെ. ടെലിവിഷന്റെ മുമ്പി തന്നെ.
ഇവിടെ അങ്ങനെ ഇരുന്നു ടി വി ണ്ടായിരുന്നു. അപ്പോ കൊറ്ച്ചു ദിവസം മുമ്പാണ് ആഹ് ടി വി ഒന്ന് കേടന്നു.
അതെയ
ആഹ് അയില് ഇപ്പോ ഒന്ന് കെറ്ഞ്ഞിട്ടുണ്ട് ടി വി കാണലൊക്കെ.
അത് നല്ലതാ അന്നേരം ഞമ്മള് വീടെ എടുക്കാൻ വലിയ ഉമമാന്റെ വീട്ടിലക്കും അവിടെ ഇല്ലാത്തോണ്ട് ഒന്നും ടി വി ന്റെ ചിന്തേ ഉണ്ടായിട്ടല്ല ഒന്നും ഇല്ല അതാ നല്ലേ ഒരു മറവി വന്ന പോലെ ഇന്നലെ ഫുള്ള് അവധിയാന്നല്ലേ നമ്മള ഈ നാട്ടില് അങ്ങനെ മഴന്റെ ഇത് നല്ല വെയിലാന്ന് അതൊണ്ട് കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിന് വിദ്യാലയം ഒന്നും ഉണ്ടായിട്ടില്ല
ആ
കുട്ടികള് ഒരു കണക്കിന് കുട്ടികൾ വിദ്യാലയത്തിൽ പോന്ന തന്നെയ നല്ലെ
അതെ വീട്ടിൽ നിന്ന ത
അല്ല സുഖായിട്ട് ഒറ്റക്ക് സൗണ്ടും ഉണ്ടാവില്ല നല്ല വെറുതെ ഇങ്ങനെ ഇരിക്കാനാ എല്ലാ ഇതും കഴിഞല്ല
ഇവിടെ തല്ലുകൂടലാണ് മെയിൻ
അതേ ഉള്ളൂ ഇവിടെയും തല്ല് കൂടാൻ എന്തെങ്കിലും ഉണ്ടോ നോക്കി നിക്കും മൂത്ത മോളും ചെറിയ മോളും ആയിട്ടാണ് അധീകം ഉണ്ടാവുക തല്ല് കൂടല് പിന്നെ രാവിലെ എണീച്ച് പിന്നെ കൊറേ പഠിക്കാനുണ്ടായിനി ഇന്നലെ വിദ്യാലയം ഇല്ലല്ലേ അത് കുറെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ തിന്ന്ന്നു ല്ല ഭക്ഷണം എങ്ങനെയല്ലോ തിന്നിച്ചിട്ട് ഡ്രസ്സ്‌ വസ്ത്രയിലിട്ട് അങ്ങനെ തന്നെ കൊണ്ടാക്കിയാ ചെയ്തിനു നിങ്ങള ചോറല്ലായ ചോറ് അടിപ്പത്താക്കിയാ
ആ ചോറൊക്കെ രാവിലെ ആവും സ്കൂള്ക്ക് പോകുമ്പോ ഓര്ക്ക് കൊടുക്കാന് ആ അടുപ്പിൽ തന്നെയാ വെക്ക
വിദ്യാലയത്തിലേക്ക് കൊടുക്കല്
ആ അവര് അതെന്നയാ കഴിക്ക
അതെയാ ഞാൻ രാവിലത്തെ ഭക്ഷണം തന്നെയന്ന് ഉച്ചക്ക് കൊടുക്ക കാരണം പിന്നെ ഉച്ചക്ക് ചോറ് കൊടുത്തിനെങ്ക പിന്നെ വന്ന് കഴഞ്ഞാലൊന്നും പിന്നെ തിന്നലില്ല ചോറ് തിന്നൂല അതായത് രാവിലത്തെ എന്താണോ
രാവിലത്തെ കടിയൊന്നും അവര് അങ്ങനെ കഴിക്കൂല ഉച്ചക്ക് ഉച്ചക്ക് ചോറ്തന്നെ വേണം
ആ ആ അന്നേരം ചോറ്ന് എല്ലാം ആക്കണ്ടേ
ആ അങ്ങനെയൊന്നുംല്ല എന്തെങ്കിലും ഉ പ്പേരി എന്തേലും മതി വെണ്ടക്കെ
ഉപ്പേരിന്ന് വച്ചാ വറവിനല്ലേ പറയ്ന്ന് വെണ്ടക്ക വറവ് ആ അതെങ്ങനെയാ നിങ്ങള് ആക്കല്
ഞങ്ങള് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ആദ്യം വാട്ടും
ആ തേങ്ങഇടുവോ
തേങ്ങ ഇടില്ല ഇല്ല കട്ക് പൊട്ടിക്കൂല
പിന്നെങ്ങനാ
ഇവിടെ അങ്ങനെ ഉപ്പേരിക്ക് കട്ക് പൊട്ടിക്കൂല അതെ വെളിച്ചെണ്ണയില് ഉള്ളിയിട്ട് വാട്ടും
ആ
ഒരു പച്ചമുളകും അത് നല്ല നന്നായിട്ട് ട്ട് ഒരു ഒരു കാപ്പി കളറായി അത്ക്ക് ചെറുതാക്കി വെണ്ടക്കരിഞത് ഇട്ടു കൊടുക്കും
ആ എന്നിട്ട്
എന്നിട്ട് അത് നല്ല വേവണ് വരെ നിറച്ച് വെച്ച് ആ വേവിക്കും
വാട്ടിയെടുക്കുായിരിക്കും എല്ലാണ്ട് തേങ്ങയും കാര്യങ്ങള ഒന്നും ഇടൂല എന്ത് മസാല ഇടാ
ആ മുളക്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വേണെങ്കി കുറച്ച് ഇറച്ചി മസാലയല്ലേ
ആഹ് കോയിയെറച്ചി
ആഹ് ഇറച്ചി മസാല അത് ഇടും പിന്നെ കൊറച്ച് ഗരം മസ സാല
അതെല്ലാം ഇട്ടല്ലേ ഞാൻ ആദ്യ ആയിട്ട് കേട്ടാ വണ്ടക്കയിൽ ഇതെല്ല ഇട്ടിട്ട് ചെയ്യുന്നു ഞ നമ്മള് വർക്കും ഇത് നീ പറഞ്ഞ പോലെ ചെയ്യൂ പക്ഷെ കടു ഫസ്റ്റ് പൊട്ടിക്കൂ കടു പൊട്ടിച്ചിട്ട് ഈ വണ്ടക്കന്നെ ഒന്നിച്ചന്നെ ഉള്ളിയും മുറിച്ചിട്ടിട്ട് വർക്കും എന്നിട്ട് തേങ്ങ ഇടും
ആഹ് ഇവിടെ അങ്ങനെ എല്ലാം ഉപ്പേരിക്കും തേങ്ങടില്ല ഇങ്ങനെ ങ്ങള് വെളിച്ചെണ്ണൽ ഉള്ളി വാട്ടിയിട്ട് അത്ക്കെ ഇട്ടിട്ടുണ്ടാക്കുക ചെയ്യാം പിന്നെ അതക്കെ നമ്മള് മസാല ഇട്ടിട്ടുണ്ടാക്കുമ്പോ നമുക്ക് ചോറിന് പിന്നെ വേറെ കറിടെ ഒന്നും ആവശ്യമില്ല ഇത് കൂട്ടിട്ട് തന്നെ നമുക്ക് കഴിക്കാം
ആഹ് എന്നാ ശരിയ
ആഹ് ആഹ് ശരി